ആ പിന്നെന്തൊക്കെയാ വിശേഷങ്ങള്
പിന്നെ സുഖായിട്ട് ഇരിക്കുന്നു ആ ഇന്ന് രാവിലെ കൊറച്ച് ചെറിയതായിട്ടൊന്ന് മഴയൊക്കെ പെയിത് ഒന്ന് ചാറി പോയി പിന്നെ വെയിലായിരുന്നു അവിടോ
ആ ഇവിടെ അങ്ങനെ രാത്രിയില് മഴയുണ്ടായിരുന്നു ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്ത് മഴയുണ്ടായിരുന്നേ രാവിലെയും ചെറുതായിട്ട് മഴ പെയ്തു
ആണോ
ആ ഇന്നെന്തൊക്കെയാ വീട്ടിൽ ആഹാരം
ഇന്ന് രാവിലെ ഇഡലിയായിരുന്നു ഉച്ചക്ക് ചോറായിരുന്നു ചി ക്കൻ മേടിച്ച് ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ കൂർക്ക കൂർക്ക മേടിച്ചായിരുന്നു കൂർക്ക ഉണ്ടല്ലോ കൂർക്ക കിഴങ്ങ്
ആ ചീവ കിഴങ്ങ്
ആ കൂർക്കയെന്നും പറയും ചീവക്കിഴങ്ങ്ന്നാന്നോ അത എനിക്കറിഞ്ഞൂട ഇവിടെ കുർക്ക എന്നാ പറയുന്നേ അത് മിഴുക്കുപുരട്ടി വെച്ച് ആമ്മേ കുരുമുളകിട്ടില്ല മുളക്ട്ടിട്ടെ
മുളക് പൊടി ഇട്ടോ തേങ്ങയൊക്കിട്ടോ അല്ലാതെയോ
വെറുതെ എണ്ണക്കകത്ത് ചെറിയ കൊറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെറുതെ വഴട്ടി എടുത്ത് ഉപ്പും ഇച്ചിരികുരുമുളക് അല്ല ആ കുരുമുളക് കൂടി ഇട്ടെന്ന് തോന്നുന്നു രണ്ട് മുളക് കൂടെകീറിട്ടിട്ട് ഏ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂട്ടി ഇിട്ടിട്ട് വഴട്ടിയെടുക്കും
ആണോ ഞങ്ങളടെ ഇവിടെ താണ്ട ഇപ്പം ആ ഞങ്ങളടെ ഇവിടെ കൂർക്കയൊക്കെ വേടിച്ചിട്ട് ഒത്തിരി നാളായി ഇവിടത്തെ ചന്തയിലൊന്നും അങ്ങനെ വരുന്നില്ല അവർക്കൊന്നുല്ല
ഇന്ന് ഞങ്ങള് ഞാനും അമ്മയും കൂടെ ഇന്ന് കടേ പോയപ്പോ കണ്ടുകൊണ്ട് വേടിച്ചതാ അല്ലാതെ ഇവിടെ അങ്ങനെ മേടിക്കുന്ന പതിവില്ല കാര്യം ഇത് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
ആ അതെ അതെ ആ തൊലിയൊക്കെ ഇളക്കണ്ടേ ഇച്ചിരി പാടുള്ള പണിയാ അല്ലെ പിന്നെ അവിടെ ഇതുണ്ടോ കോഴിയൊക്കെ ഉണ്ടോ നിങ്ങളടെ വീട്ടിന്റെ അപ്പുറം ആ അവിടെ
ഇല്ല ഇല്ല അവിടെണ്ടോ
ആ കോഴിയുണ്ട് കോഴിയുണ്ട് നിറയെ കോഴിയുണ്ട്
ആ ഒരു ഒരു മിനിറ്റ് അത് ആദി വിളിച്ചോണ്ട്പോ ഇവിടെ പാല് വേടിക്കാൻ വന്നയാട്ടോ ഇപ്പ പറഞ്ഞതാ പാത്രെടക്കാൻ
ഇങ്ങനെ വീട്ടിവന്ന്മേടിക്കും ക്കവല്ലെ
ആഹ് കൊറച്ചൊക്കെ രണ്ട് മൂന്ന് പേര് മാത്രം
സൊസൈറ്റി കൊടുക്കാനായിട്ടൊണ്ടോ
ആഹ് സൊസൈറ്റി കൊടുക്കും
കടക്കോ ആഹ് ഞങ്ങളുടെ ഇവിടെ ആഹ് ആഹ് കൊ സൊസൈറ്റിലോട്ട് കൊടുക്കുന്നില്ലവര് വീടിന് ചുറ്റുപാട് മാത്രെ കൊടുക്കുന്നുള്ളൂ പാലൊക്കെ നല്ല പാലാ നല്ല കട്ട് ഈ നമ്മുടെ നല്ല പാലാ നല്ല കട്ടിയായിട്ടുള്ള പാല്
ആഹ് എത്ര പശുവൊണ്ട്
അവർക്ക് നാല് പശൂണ്ട്
മൊത്തം വീടുകളി മാത്രം കൊടുക്
ആഹ് വീടുകളിൽ മാത്രേ കൊടുക്കുന്നു. ഇവിടെ സൊസൈറ്റി ക്ക അടുത്തില്ല അതുകൊണ്ടാരിക്കും ഇല്ല അടുത്ത്- സൊസൈറ്റീല്
ഓ ചെലപ്പ അതാരിക്കും അപ്പൊ പക്ഷെ എല്ലാർക്കും കൊടുത്ത് തീരോ ഇത്രേം പാല്
ആഹ് അങ്ങനെ ഒത്തിരി വീടുകള്ണ്ട് കൊണ്ടുപോയി കൊടുക്കുന്നു വാങ്ങിക്കുന്നവരുണ്ട് കൊണ്ടുപോയി അവർടെ വീട്ടില് കൊടുക്കേം വേണം അങ്ങനെ ഒരു കുപ്പി പാലൊക്കെ ആഹ് പിന്നെ ഞങ്ങടെ പൂച്ചയെ പട്ടികടിച്ചു ച്ചൂട്ടോ
അയ്യോ
ആഹ്
അതെങ്ങനാ
ഏത് നാട്ടിലൊരുപട്ടി ഞങ്ങടെ പൂച്ച മിറ്റത്ത് നിന്നതാ രാവിലെ
ആഹ് നിങ്ങള് വളത്തുന്ന പൂച്ചയല്ലേ
ആഹ് വളത്തുന്ന പൂച്ചയാ
ആഹ്
ബ്രൗണീന്നാ പേര്
അയ്യോ എന്നിട്ട് എന്തേലും പറ്റിയോ
ദേഹം തളന്നുപോയി അങ്ങനെ ഇരിക്കുവാ ജീവനെല്ലാവൊണ്ട് പക്ഷെ ദേഹ ദേഹം തളന്നു നടുക്ക് വെച്ചിട്ട് പട്ടി കടിച്ചു കൊടഞ്ഞ് ദേഹത്തൊരു മുറിവുപോലു ഇല്ല പക്ഷെ അതിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല
അയ്യോ ഉറു കാണും അയിന്റെ അകത്തോട്ട് കാണും ചെലപ്പം ഈ ആ കാലിന്റെ കയ്യടെക്കെ എടയ്ക്കോ അങ്ങനെ എന്തേലുവാരിക്കും
നോക്കി പക്ഷെ ഒരു മുറിവു എനിക്ക് തോന്നു എല്ലങ്ങാനകത്ത് ഒടിഞ്ഞന്നാ തോന്നുന്നെ എല്ലിനോ ഞരമ്പിനോ എന്തേലും പ്രശ്നംപറ്റി കാണും പട്ടിങ്ങനെ വായ് ആ എറിഞ്ഞ് എടുത്ത് കൊടഞ്ഞ് കളഞ്ഞ്
ഓ എന്നാ ചെലപ്പോ ഒടിവ് വല്ലോം വന്ന് കാണും
ആഹ് ഞാനിങ്ങനെ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇര്ത്തിയേക്കുവാ
അയ്യോ അത് കഷ്ടായി പോയല്ലോ അവിടെ അടുത്ത് വെറ്റിനറി ഡോക് റ്റ് വല്ല ഉണ്ടെങ്കി
ആ ഇവിടെ, ഇവിടെ പുനലൂരുണ്ട്. പക്ഷെ ഇന്ന് ഞായറാഴ്ചയായി ഇണ്ടോ ഒന്നും അറിയത്തില്ല ഒന്നും
ആഹ് ഗവൺമെന്റിന്റെ ഗവൺമെന്റി- ൻ്റെ വെറ്റിനറിയുടെ ഹോസ്പിറ്റലൊണ്ടോ?
ഉണ്ട് തോന്ന് ആ ഒണ്ടൊണ്ട് ണ്ട് ആടിനൊക്കെ കുത്തിയെക്കാൻ വന്ന ഇവിടെയ- ആഹ് ഒണ്ട് ഒത്തിരിപേരൊണ്ട്-
ആഹ് അവിടെ വിളിച്ചു പറഞ്ഞ അല്ലെങ്കി അവിടെ കൊണ്ട് കാണിച്ചാ മതി- ഞാനിങ്ങനെ അടുത്ത് ഞങ്ങടെ- പശുവിന് ഇങ്ങനെ മരുന്ന് വേടിക്കാനായിട്ടിങ്ങനെ ഹെൽത്ത് സെന്ററിൽ പോയപ്പ ഈ വെറ്റിനറീടെ- ഇവിടം മൃഗാശൂത്രി- പോയപ്പം അവിടിങ് ങ്ങനെ കുഞ്ഞ് പൂച്ചയെക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കുത്തി വെക്കാനായിട്ട്-
ആഹ് ഞാന് പട്ടിയൊക്കെ കൊണ്ടോന്ന കണ്ടിട്ടുണ്ട്-
കൊറച്ച് നേരം നമ്മൾ മൃഗാശുത്രി നിന്നാതി ഇങ്ങനെ പല പല ആഹ് മൃഗങ്ങള ഇങ്ങനെ കൊണ്ട് വരും- പട്ടിയെക്കെ പലതരത് ത്തിലെ പട്ടികളേ ഞാൻ കണ്ടന്ന്- എന്ന് വെച്ച് പല പല ബ്രീഡുള്ള പട്ട് കുട്ടികളുണ്ടല്ലോ
ആഹ് ആഹ് ഞാനിപ്പ ഞാനിപ്പോ ഈച്ച വരാതിരിക്കാൻ ഞങ്ങടെ വീട്ടിലൊരു മരുന്ന് കൊണ്ടേ ഈ പശുവിനും ഇത് ആടിനെയെക്കെ നമ്മുടെ ദേഹത്ത് മുറിയാണെങ്കി അടിക്കുന്ന ഒരു മരുന്നില്ലേ ഒരു പുല്ലിന്റെ മണവൊള്ള ഒരു നീല അടപ്പുള്ള ആഹ് ആ മരുന്ന് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈച്ചകളൊന്നും വരുന്നില്ല അല്ലെങ്കിൽ ഈച്ചകളെല്ലാം അങ്ങ് വരുവാ ആഹ് അത് അടി
എങ്ങനെ തറേലടിച്ചോ
ചുറ്റു അടിച്ച് പൂച്ചയൊക്ക കെടക്കുന്നേന്റെ സൈഡിന് ചുറ്റു അടിച്ച് ആ മണ ഒണ്ടായത് കൊണ്ട് അവര് അങ്ങ് ട്ട് വരത്തില്ല
ആഹ് ശരിയാ അല്ലെങ്കി പൂച്ച് ച്ചേയുടെ ദേഹത്തെല്ലാം ഈ
ഈച്ചയാവും പിന്നെ അത് പിന്നെ ഈച്ച വന്ന ഒടനെ അത് മുട്ട് മുട്ട ഇട്ടിട്ട് പുഴു ആകും അത്
ആന്നാന്ന് ആന്ന്
പന്ന ഒരു ജിതാല്ലേ?
ആന്നാന്ന്. ഇവിടാന്നെ ഈ മറ്റേ ഈച്ച ഈച്ചക്കെണി വെച്ചിട്ടുണ്ട് അങ്ങനെ എപ്പോഴും വെക്കും രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് അങ്ങ് എടുത്ത് കളായുവാ ആ ഈച്ചക്കെണിയും മറ്റ പശ-
ആ പശ നമ്മള് പൂച്ചയെ പിടി അല്ല നമ്മള് എലിയെ പിടിക്കുന്നത് പോലെയുള്ള പശയോ?
എലിയ പിടിക്കുന്ന എങ്ങനാന്ന്എനിക്കറിഞ്ഞൂടാ ഇങ്ങനെ നമ്മുടെ ഈച്ചക്കെണി വേടിക്കാൻ കിട്ടും ഒരു പശയാ പേപ്പറിന്റെ കൂട്ടിരിക്കും- അതിങ്ങനെനമ്മള് നൂ ഇങ്ങനെ എവിടാന്ന് വെച്ചാൽ അവിടങ്ങ് വച്ചിരുന്നാൽ മതി അപ്പം ഈ പശക്കകത്തോട്ട് ഈച്ച വന്നിരിക്കുമ്പത്തേനും- പിന്നതിനും എണ്ണിക്കാൻ പറ്റത്തില്ല
ഇതുപോലെ ഞാന് എലിയെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് മോഷൻ ക്യാറ്റ് ന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് പോലെ ഇരിക്കും- അതിനകത്ത് നിറയ പശ ആയിരിക്കും ആ ബുക്കിങ്ങിനെ തുറന്ന വെക്ക ഇങ്ങനെ ട്രാപ്പ ആകും ആഹ-
ഈച്ചക്കെണിയടെ- ഇപ്പ ഇതും ഇങ്ങനെ നീളത്തില് പേപ്പറ നമ്മളിങ്ങനെ നൂത് വെക്കും-
അങ്ങനെ ഞാൻ പിന്നെ ഈച്ചയുടെ പൊടിയും കണ്ടിട്ടുണ്ട് ഈച്ച പൊടിയന്ന് പറഞ്ഞിട്ട്-
ആ അത് ഞാൻ കണ്ടിട്ടില്ല ഇതെന്തായാലും- ഇവിടെ എപ്പോഴും വയ്ക്കുമായിരുന്നു ഒരട എടക്ക് വെച്ചിട്ട് ഒരുപാടുണ്ടായിരുന്നു-
ആ ഒരു സമയം മഴ-
ഇപ്പം വലിയ- ആ ഇല്ല ഇപ്പ കൊറവുണ്ട് പക്ഷെ ഇങ്ങനെ വെക്കുന്ന കൊണ്ടായിരിക്കാം- പിന്നെ ഇത് കുറച്ച് നാളത്തേക്ക്ല്ലളി- ഈച്ച ശല്യം- ഈ മഴയൊക്കെ വരുമ്പോഴ ഈച്ച വരുന്നേ-
ഈ ച കൊതുക്-
ആആന്നാന് കൊതുകും ഉണ്ട്- കൊ കൊത്ക് ഞങ്ങളുടെ ഞാന് ഒരുപാട് താമര നട്ടിട്ടുണ്ട് കേട്ടോ- വീട്ടിലേ അപ്പ താമരയുടെ ഓരോ പാത്ര- ലൊക്കെ ഇങ്ങനെ കൊത് വന്ന് മൊട്ടടാം അപ്പം മുട്ടയിടാതിരിക്കുകൻ വേണ്ടിയിട്ട് ഞാൻ അതിലൊക്കെ ഇങ്ങനെ ഈച്ചയേ ഈ ച്ച മരുന്നുണ്ടല്ലോ?
ആ
ആ നമ്മുടെ പശുവിന് ഉപയോഗിക്കുന്നതാ അത് ഞാനിങ്ങനെ ഓരോ തുള്ളി തുള്ളി വീതം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പൊ അന്നകത്ത് ഈ കൊതുകൊന്നും വന്ന് മൊട്ടയിടത്തില്ല-
അതിന് പകരവെ അതിനകത്ത് ഗപ്പീന്നായിട്ടഎങ്ങനെ ഏരിക്കും
ആഹ് കെപ്പെ ഇറ്റിട്ടുണ്ട്.
ആ
ഗപ്പി ഇട്ടിട്ടുണ്ട് രണ്ട് പാത്രത്തിലേ ഇട്ടിട്ടൊള്ളു.
ആണോ ഗപ്പിയിട്ടാ നല്ലതായിരിക്കൊതാപോ
രണ്ട് പാത്രത്തിലേ ഇട്ടിട്ടുള്ളൂ. പിന്നെ വെള്ളത്തില് ഗപ്പി ഇല്ല. അപ്പം അതിനെണെങ്കി ഇങ്ങനെ കാ അക്ക കുത്തിപിടി കൊണ്ടുവോണം
ഗപ്പയോ മീ
അങ്ങനെ അത് പിന്നൊആണെങ്കി തവളയെക്കെ ഇറങ്ങി അതിനെ തിന്നും അങ്ങനെ ശല്യയതൊണ്ട് എല്ലാ പാത്രത്തിലും ഇട്ടില്ല പിന്നെ നമ്മളെ ഇട എടക്ക്ടക്ക് വള വിട്ടു കൊടുക്കുന്നോ ടുംനാ
എങ്ങനുണ്ട് പലേനുണ്ടോ?
ഏതാ ആഹ താമര ഒരുപാട് ഇനമുണ്ട് ഒരു എനിക്ക് തോന്ന ഒരു ആറേഴ് ആറേഴ് ഇനം കാണണം പല പല എന്തോ?
ഇണ്ടെങ്ക നട്ടേക്കവാണോ ഓരോ
ആഹ് ഓരോ ഓരോ ബേസണില് ഓരോ
അത് വാക്കായിട്ടായിട്ട് അതേ വരുന്നുണ്ടോ?
വാങ്ങിക്കാനാ ഞാൻ ഇപ്പോ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിനി കൊടുക്കണം ഞാൻ വാട്സആപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാർക്കങ്കിലും വേണങ്കിൽ അങ്ങനെ വന്ന് വേടിക്കും പിന്നെ ഒരു വട്ട് ആദ്യത്തെ വട്ട് ഞാനിങ്ങനെ വിക് റ്റായിുന്ന അമ്പത് രൂവയും നൂറ് രൂപയും വെച്ചിട്ട് ഒരു ട്യൂബറിന് പിന്നെ കൊടുത്തില്ല പിന്നെ അങ്ങനെ കൊടുക്കാനും വേണ്ടിയിട്ട് കിട്ടിയില്ല പിന്നെ ഇപ്പ എടുത് വെച്ചി ഉണ്ട്
ആ ഞങ്ങളുടെ ടീച്ചർല്ലേ ട്ടി എന്റെ അനിയത്തിയുടെ അവിടുത്തെ ടീച്ചർക്ക് ഇതുപോലെ കൃഷിയുണ്ടേ ഈ താമ് ഒരെയും ആമ്പലിനെയും നടന്ന് കൃഷി എവ് ഇങ്ങനെ എന്നും ഇങ്ങനെ ഇഴുതടേ കാണാം സ്റ്റാറ്റസ് എൺപതോളം ഇങ്ങനെ വെയസനത്ത്. ടീച്ചന്റെ വീട് ആയൂര എനിക്കന്നാ എൺപതാണെന്ന് തോന്നുന്നു എൺപത് വില കണ്ടിട്ടില്ല പക്ഷെ എൺപതാണെന്ന് തോന്നുന്നു
ആഹ ഇവിടെ പിന്നെ അടു അടുത്തുള്ളവർക്കൊക്കെ അങ്ങ് ചുമ്മാ അങ് കൊടുക്കും കത്തതേ ഉള്ളൂ പിന്നെയും ഇങ്ങനെ ഞാൻ ആദ്യത്തെ വെട്ടം ഇ ങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു ട്ടോ എനിക്ക് അപ്പൊ പിന്നെ ഞാൻ അടുത്തുള്ളവർക്ക് ക്ക് കുറേ പേർക്ക് ഞാൻ ചുമ്മാതെ കൊടുത്ത് എന്നിട്ട് അതിന് ശേഷം ഉള്ളത് ഞാൻ പിന്നെ വാട്സപ്പിൽ ഇങ്ങനെ ഇട്ടിട്ട് വിറ്റ്
എന്നാ ഞാൻ പിന്നെ വിളിക്കാവേ
ആഹ ശരി ശരി ഓക്കെ ശരി